ആഹ് എൻ ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് ആ ഇവിടെ റേയ്ഞ്ച് ശകലം പ്രശ്നാ അതാ
ഹാ ആണോ ആ എന്നാടുക്കുവായിരുന്നു
ഞാൻ ദേ ഇവിടെ, ചുമ്മാ ഇരിക്കുവായിരുന്നു
അ ആഹ് നെന്തോ ജോലിയൊക്കെന്വേഷിക്കാൻ പോവാർട്ടെന്നായി ക്
ജോലി ഈടെയ്യേ സാധം ചോദിക്കാനായിട്ട് പോയില്ല പിന്നെ, സമയം കിട്ടിയില്ലായിരുന്നു നാളെ ഇനി പോണം അപ്പം ഏഹ് ഇങ്ങനെ ചോദിക്കാന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു ഉം നീ എന്നാ എടുക്കുവാ
ഞാൻ ദേ കൊറച്ച് കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടുവായിരുന്നു ഉം ആഹ് ഞാന് ഹാ പിന്നെ കൊറച്ച് സാനമൊക്കെ മേടിക്കാനായിട്ട് കടേ പോയായിരുന്നേ. ചെറിയൊരു പൈസ പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്ന പോലെ
കടേലോ
ആഹ്
ആഹാ, അതെന്ന നമ്മള് കൊടുക്കാനുണ്ടോ അതോ
ഉ നമ്മള് കൊടുത്തിട്ട് മിച്ചം തന്നതിലൊക്കെ എന്തോ ഒരു ത് അന്നേരം ഞാനത് എല്ലാം കൂടെ വെചൊന്ന് കൂട്ടി എടുക്കുവായിരുന്നു അത് ഈ പറഞ്ഞപോലെ കൊറച്ച് ആഹ്, ഇവിടെ അടുത്ത്, ഞ എ കുറച്ച് ഞാന് ഗൂഗിൾ പേയ്തു കൊടുത്തു കുറച്ച് ക്യാഷായി ട്ട കൊടുത്തെ അന്നേരം ഒരു സംശയ വേ
ഓ ഓ ഓ
ഇവടെ അതിരുന്ന് നോക്കാന്ന് പറഞ്ഞട്ട് ഞാാന ഇരിക്കുായിരുന്നു ഉ
ആ ആഉം
പിന്നെ വേറെന്ന ഉണ്ട് ശേഷം
വിശേഷ എ ന്നാടി ഇങ്ങനെയൊക്കെ പോകുന്നു അവളാണെങ്കി സ്കൂള് വിട്ട് വന്ന്ട്ട് പിന കൈ ഇങ്ങനെ ഒരു കളിയൊക്കെ ആയിുന്നേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ചോറൊക്കെ കൊടുത്തിട്ട് ആ അമ്മെടെ പൊതപ്പ് എടുത്ത വെച്ച് പൊതച്ച് അവടെ കിടന്നു
ആണോ ആ ഹഹഹ നാളെ സ്കൂള ഉണ്ടല്ലോ അല്ലേ വെള്ളിയാഴ്ച അല്ലേ
നാളെയുംകൂടെ പോണം പിന്നെ ഞായറും ശനി അങ്ങനത്തെ ദവസം ഒന്നുംഇല്ല
ആരാ ചേട്ടയുടെ സൗണ്ടാണോ ഇടക്കിടക്ക്ഹിഹി ഹി
ആ ചേട്ടേയുടെ സൗണ്ടായി ചേട്ടാ ഇപ്പൊ കുളിക്കാൻ പോയതാണ് അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞതാ സൗണ്ട് ഒച്ച വെക്കാതെ വിളിക്കു ഒന്നാ റേഞ്ച് ഇല്ലല്ലോ അന്നേരത്തേക്ക് ആ ശരിന്ന് എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ സൗണ്ട് ആ കേട്ടത്
ആഹ ഇല്ലല്ല കൊഴപ്പില്ല ഞാൻ ചോദിച്ചന്നേള്ളൂ വൈകീട്ട് ത്തേക്കൊക്കെആയോ
വൈകിട്ടത്തേക്ക് ആയി ഞാനണ ഉച്ചക്ക് ചോറ് കഴിച്ചില്ലായിുന്നേ ചക്കയപ്പോ ഉണ്ടാക്കിയായിരുന്നു അതൊണ്ട് പിന്നെ ഞാൻ കൊറച്ചൂമുൻപേ മുട്ടക്കറി വെച്ചു അപ്പൊ പിന്നെ ആ കൂട് പെട്ടെന്ന് തി രി ചി രി ചോറെടുത്ത് കഴിച്ചു അതുകൊണ്ട് ഇന്ന് ചായ ചോറ് തുള്ളി കഴിച്ചോണ്ട ചായ കുടിച്ചില്ല അത് കഴിച്ചിട്ടൊക്കെ ഞാൻ അവിടെ് ഇങ്ങനെ കളച്ച്കൊണ്ടിരികായിരുന്നു അപ്പോഴാണു നിന്നെ വിളിച്ചില്ല ഓർത്തത്
ആഹ ശരി ശരി ശരി ആ ആ വേറെന്നാട ചക്കട ഉണ്ടാക്കിയ അപ്പം
ആഹ് ഞാൻ ആദ്യമായിട്ടാന്നേ അത് ഉണ്ടാക്കുന്നേ അങ്ങനെ വഷം ഇല്ലാതെ അപ്പൊ പിന്നെ അമ്മമ്മ പറഞ്ഞു തന്നു ഓർത്ത് എന്താണെങ്കിലും ഇബര് ഇല്ലെങ്കിലും ഞമ്മള് എന്നെങ്കിലും കൊണ്ടകനല്ലോ അങ്ങന ഞാൻ പോവും അവിടെ ചേട്ട അമ്മയെ പറഞ്ഞിട്ട് ഇലയൊക്കെ വെട്ടിചിട്ട് പിന്നെ കട പറഞ്ഞോട്ട് മാവൊക്കെ മേടി ചക്കപ്പഴ കൂടെ ഉണ്ടായിരുന്നു അവെല്ലാം സെറ്റ പിന്നെ ഉണ്ടാക്കി
ആന്നോ ഹും എന്താ ഗോതമ്പോ റവയോ എന്നാ വെച്ച ഉണ്ടാക്കിയേ
ഞാൻ ഇന്നക് പുട്ട് പൊടി അരിപ്പൊടില്ലേ
ആഹ് ആ അരിപോടി അരിപൊടി ആഞങ്ങള്ൾ കഴിഞ്ഞട്ട ഗോതമ്പ്ച്ച ഉണ്ടാക്കി ആ
ആണ ആ അപ്പൊ ഗോതമ്പില് ഇച്ചിരി കൂടെ ഇതല്ല ഇതാണല്ലോ ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി പൊടിയല്ലേ നമ്മൾ മ കടയിൽന്ന് മേടിക്കുന്ന പൊടി ആയോണ്ടേ പ്പാത് നല്ല സ് ഇതായിട്ട് കിട്ടിയ നേരം പിന്നെ കൊറച്ചേ ഉണ്ടാക്കിയുള്ളൂ ത്തിരി ഉണ്ടാക്കിയാലും വിടെ എല്ലാരും കഴിക്കുന്ന കാര്ക്ക് സംശയണേ അന്നേരത്തേക്കും ആ കൊറച്ച ഉണ്ടാക്കിയുള്ളൂ അത് പിന്നെ ചായക്കൊക്കെ അതൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നിം എല്ലാവരും ഓരോ വർത്താനൊക്കെ പറഞ്ഞ അപ്പറത്ത് ഇങ്ങനെ ഇരിക്ക അപ്പൊ നമ്മടെ വടെ അടുത്ത് ഒരു എൻറെ കൂടെ പഠിച്ച ഒരു കൊച്ചിറെ അച്ഛൻ മരിച് പോയെ പ്പൊ കൊറച്ചു മുമ്പേ
ആഹ് ഹാ
ആളവടെ അടുത്തുള്ള അന്നേരം ഏഅറ്റാക്ക് ആയിരുന്നു അന്നേരം ആ മറ്റേ അന്നേരം ആ മുസ്ലിമാ
ആഞാനിപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ന്തോ കണ്ടു അത് ആരാന്ന് എനിക്കങ്ങ് മനസ്സിലായില്ല പക്ഷെ
ഉ ആ ൻ്റെ കൂടെ പഠിച്ച് ആ നേരം പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻന്നാ വയ്യായിരിക്കുവായിരുന്നേ പെട്ടന്ന്ങ്ങനെ അറ്റാക്ക് വന്നു മരിച്ച നമ്മളുടെ കൂടെ പണിയുന്ന ഒരു ചേച്ചി വിളിച്ചു പറഞ്ഞു അപ്പ അമ്മ അങ്ങോട്ട് പോയേക്കവാ
ആണോ ആഹ് ആഹ് ശരി ആഹ് ആഹ് ഇല്ലടാ എട്ടരയക്കെ ആകും രാത്രിയാവും
ആണോ അവിടെ എന്നാ വി
ആഹ് ഇപ്പടെന്നെ ചക്കക്കുരു മാങ്ങയുണ്ട് പിന്നെ മറ്റേ വഴുതനങ്ങായോ കത്രക്കായോ എന്താന്ന് പച്ചക്കളറി നീളത്തിരിക്കുന്ന വഴുതന അല്ലേ ആഹ് എന്തോ അത് തോരനുണ്ട് കാര്യം പേരറിയത്തില്ലല്ലോ എനിക്കിഷ്ടമാതീ അല്ലാണ്ട്ഈ മീറ്റ് മസാലയക്കെ ഇട്ട് ആഹ് ഈ മീറ്റ് മസാലയിട്ട് ഒരു മെഴുക്ക് പോലെ എടുക്കുവ മെ പുരട്ടി പോലെ അതെനിക്കിഷ്ട ആഹ് ആഹ് എനിക്കത് ഇഷ്ടവാ ഇത് ഇവിടെ തോരനാ വെച്ചേ പക്ഷെ എനിക്ക് അത് കുറച് കൂടി ഇഷ്ട വെ ഞാാന് ഇവള് പ്രഗ്നന്റ് ആയിരുന്നപ്പം ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ കല്യാണം ഉണ്ടായിട്ട് അപ്പൊ നമ്മുടെ ബന് അടുത്ത ബന്ധുക്കർ അപ്പൊ എനിക്ക് മൂന്ന് മാസം ആയില്ല അതുകൊണ്ട് ഞാൻ പോയില്ല പ്പം ഞാന് ഇവിടെ ഇരുന്നു അപ്പൊ ആഹ് അന്ന് അപ്പൊ രണ്ട് മൂന്ന്സ ഒര് ഛർദിയൊക്കെ കുറവായിരുന്നു അപ്പൊ ഇതേപോലെ കറി വെക്കാൻ നിന്നപ്പോ ഞാൻ പർഞ്ഞു വേണ്ടഞാനത് എടുത്തിച്ചിരി മെഴ പൊര്ട്ടി വെച്ചോളാം വഴുതന്നെ ഇങ്ങെടുത്ത് ആഹ് ഞാൻ എന്റെ രീതി വെച്ചോളം പൊക്ക പൊക്ക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ട്
ആണോ
ഈശ്വരാ അത് കഴിഞ്ഞപ്പ എനിക്ക് വെക്കാനും പയ്യ തിന്നാനും വയ്യ ഒരു വിധത്തി രണ്ടെണ്ണം എടുത്ത് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോ തിന്നാൻ വയ്യ അവര് വന്ന് കഴിയുമ്പോം പിന്നെ വെല്ലം പറയല്ലെന്ന്ഓർത്ത് അതുപോലെ എടുത്ത് മോ തോം ഞാൻ കൊണ്ട് കളഞ്ഞു
അതെന്നാ വറ്റി കഴിക്കാൻ പറ്റാഞെ
എനിക്ക് വേണ്ട വെച്ചഴിഞ്ഞപ്പം മനസ്സ മടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ഒന്നാമത ആ പ്രഗ്നന്റ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിന് പിടികില്ലോ അപ്പൊ തന്നെയും കൂടെ വെച്ച്ഴിഞ്ഞ പൊട്ടും പറ്റത്തില്ല ഞാൻ എന്നിട്ട് ഒരു ഇച്ചിരി ഒരു ഒന്നോ രണ്ടോ സ്പൂണിന് വെച്ചിട്ട് ബാക്കി രണ്ട് വലിയ വഴുതനങ്ങി എടു തെന്തോരം ഉണ്ടന്ന് റക്കണം മൊത്തം കൊണ്ട് കളഞ്ഞു എന്നിട്ട് ഞാൻ തിന്നന്ന് പറഞ്ഞു
അതെതെ നമ്മുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ആ സമയത്ത് ഇതായിട്ട് തോന്നുവേ അതങ്ങെ ഉം എനിക്ക് പഴുതനെങ്ങ ഭയങ്കര ഇഷ്ട
ആഹ് ഇപ്രാവശ്യം തോരം വെച്ചിട്ട് ന്നാലും നല്ലതാ ഇവിടെങ്ങനെ വാങ്ങിക്കലില്ല പക്ഷെ ഞാനീ കഴിഞ്ഞവസം അവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് ചന്തയുണ്ട് അപ്പൊ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്ക അല്ലെങ്കിൽ ഇവിടെങ്ങനെ കിറ്റായിട്ടാ വാങ്ങിക്കുന്നത് സാമ്പാർ കിറ്റായിട്ട് അപ്പൊ ഇപ്രാവശ്യം വീടിന്റെ അടുത്ത് അവിടെ ഒരു ഇതുണ്ടായിരുന്നു കട അവിടെ പോയി ഞാൻ പിന്നെ വേണ്ട സാനങ്ങൾ അങ്ങനെ അങ്ങനെ വാങ്ങിച് അപ്പം അത് അതുപോലെ എനിക്ക് ബീടറൂട്ട് ഇഷ്ട പക്ഷെ ഇവിടെ ആർക്കും ബീടറൂട്ട് ഇഷ്ടല്ലെ ഏട്ടയ് ബീട്റൂട്ട്ന്ന് പറഞ്ഞ ഇറങ്ങിഓടും പിന്നെയും തോരം വെച്ചാ ഒരിച്ചിരി കൂട്ടും മെഴുകിവെര്റ്റി വെച്ചാ ഒട്ടും പറ്റത്തില്ല ക്ഷെ എനിക്കിഷ്ടായോണ്ട് ഞാൻ മേടിച്ചിട്ടുംണ്ട്
ആഹ് നമ്മള് കടയിൽ പോകുമ്പോൾ നമ്മുക്ക് ഇഷ്ടമള്ളതാണോ മേടിക്കുന്നത് ഇവിടെ ചേട്ടേയ്ക്ക് വഴുതനിങ്ങ അങ്ങനെ വലിയ ഇഷ്ടവല്ലേ അങ്ങനെ മെഴുകു റ്റൊന്നും വെച്ചാ കൂട്ടത്ത ഞാനൊ ഒരിക്ക് ബ്ലഡ്ങ്ങനെ കുറവായിരുന്നപ്പം എഹ് ബീട്രൂട്ട് ഇങ്ങനെ തിള പ്പിച്ച് അയ്ന്റെ വെള്ളം കുടിക്കുവായിരുന്നു പൊ രാവിലെ അപ്പൊ അങ്ങനെ കൊറച്ച് ഇതായി പിന്നെ ഈന്തപ്പഴും കരളും അങ്ങനെൊക്കെ കഴിച്ച് താണ് ബ്ലഡ് ഒന്ന് വെച്ചത്
അണോ അത് കൊള്ളാം ഉം ഞ ആഹ് ബ്ലഡ് കുറവൊന്നു എനിക്ക് തോന്നുന്നു ഞാൻ സാ നമ്മൾ ഓപ്പറേഷനൊക്കെ നടത്തുമ്പോൾ ചിലപ്പോ ബ്ലഡ് ഒക്കെ കരുതണ എന്ന് പറയുല്ലോ നിനക്കുണ്ടായിരുന്നു അങ്ങനെ
എനിക്ക് അങ്ങനെ പറ അവര് ആദ്യം അതായത് നമക്ക് ഈ ചെക്കപ്പിന് ഒരു സമയം ചെല്ലൂല്ലോ അപ്പൊ പറഞ്ഞരുന്നു ഹീമോഗ്ലോബിൻ കുറവാ അതുകൊണ്ട്ന്നെങ്കിൽ നന്നായിട്ട് ഇതുപലെ ഈ പറഞ്ഞ സാധനങ്ങള ഒക്കെ കഴിച്ചിട്ട് നോക്കണം ഇല്ലെങ്കി ചിലപ്പോ ബ്ലഡ് കേറ്റേണ്ടി വരും അങ്ങനെ പറഞ്ഞു ആഗ്യത്തിന് ഞാൻ പിന്നെ അത്തച്ഛിന ഇരുന്ന് വ പറഞ്ഞ് ഇതപ്പഴും അതും ഇതുമ എല്ലാം കഴിപ്പിച്ച് അപ്പോഴത്തേക്കും കറക്റ്റ് സമയം നമക്ക് ഈ ഒരു അളവ് വേണല്ലോ സമയത്ത് വേണ്ടേ അത്ണ്ടായിരുന്നു അതുകൊണ്ട് കൊഴപ്പ പ്പന്നുല്ലരുന്നു ഉം
ആഹ് ഇത് അതാണ് ഏട്ടണ്ട് സാധാ ഇങ്ങനെ ഓപ്പറേഷൻ പറയ്മ്പ ചിലരിങ്ങനെ ആ് സെം ബ്ലഡ് ഗ്രൂപ്പുകാരെ ഇങ്ങനെ റെഡിയാക്കി വെക്കണോ എന്നൊക്കെ പറയാം അപ്പൊ എനിക്ക സിസേറിയൻയിരുന്ന ഇതേപോലെ ബ്ലഡും ചോദിച്ചില്ല പക്ഷെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ബ്ലഡ് പോകൂല്ലോ അപ്പം ഇങ്ങനെ എനിക്ക് ഹീമോഗ്ലോബിന്റെ കുറവ് അങ്ങനെ ഇല്ലായിരുന്നു ട്ടോ അതും ശരിയാ
ആഹ് എനിക്ക് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ആ ഇതുപോലെ കുറവായിുന്ന എന്ന വെച്ചാ ഞങ്ങള് ഒരു ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പോയേ അപ്പൊ അവിടെ പോയപ്പം എല്ലാവരുടെ ദേഹത്തോ ഈ അട്ട അട്ട കടിച്ചു എന്നെ മാത്രം കടി ഞാൻ അതിനന് വീട്ട പറഞ്ഞഞ് അവരെ കളിയാക്കുവൊക്കെ ചെയ്തേ അപ്പൊ അടുത്ത ദിവസം കൂടെ നമ്മുടെ അടുത്തുള്ള ഒരു ആശുപത്രിപ്പോയി ഇങ്ങനെ ചുമ്മങ്ങനെ പരിശോധിച്ചു പശോധിച്ചപ്പോ എന്ന ഹീമോഗ്ലോബി നമ്മടെ ശരീ പന്ത്രണ്ടെങ്ങാണ്ടോ ആണ് എനിക്ക് എട്ടേ ഉള്ളൂ അത്രയും കുറഞ്ഞു പോയി അപ്പൊ അവര് വഴ ക് അങ്ങനെ പിന്നെ ഇങ്ങനെ ഈ നമ്മടെ ലയൻ സെറപ്പല്ലേ ഈ ഇ ഇത് വക്കുന്ന അതും കരളും മാതള നാരങ്ങ അതെല്ല മേടിച്ചച്ച് കൊണ്ടോയി കഴിച്ച അത് ഞാ അവരിങ്ങന പറഞ്ഞ ഇത്രിവസം കഴിയ്പൾ പിന്നിം വരണമന്ന് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പതിനൊന്ന് സംതിങ്ങാണ്ടുണ്ടായിത് പോയിന്റ് അത് പിന്നെ ഇങ്ങനെ അപ്പൊ അതു പീരയഡ്സ് ഒക്കെ ആയി കഴിയുമ്പോഴും അതുപോലെ ചിലപ്പോ സമയം നല്ലോണം ആയിരിക്കും ബ്ലഡ് ഉണ്ടായിരിക്കും ചില സമയം കുറവായിരിക്കും അപ്പഴേ അറിയാം കൊറേ ഞ്ഞാലേ ഇതിന്റെ അളവ് കുറഞ്ഞന്നണ്ട് പിന്നെ കണ്ണ് വെളുത്തിരിക്കുവയന്ന് പറയല്ലോ ആഹ് അങ്ങനെ പൊതുവേ എനിക്ക് ബ്ലഡ് കൊറവ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോ ഞരമ്പ് കിട്ടാനും ഭയങ്കര പാടാ ഉം അങ്ങനത്തെയൊക്കെ പ്രശ്ന- ങ്ങളണ്ട് എനക്കും അതെ എന്റെ അച്ഛനും അതെ ങ്ങളണ്ട് ആ അതിപ്പ എന്താണ് സമയത്ത് കുത്തി കുത്തി കയ്യൊക്കെ ഒരു കരിവാളിച് കളഞ്ഞായിരുന്നു
അയ്യ യ്യോ ആഹ് ബ്ലഡ്‌ ന്റെ പ്രശ്ന- അന്ന് ഞാൻ ഇവിടെ കുഞ്ഞ് അല്ല മഴ ചാറുന്നുണ്ടന്ന്
ആണോ ഇവിടെ ഇല്ല ഞാൻ ഇന്നലെ പറഞ്ഞ തരന്ന വിളിച്ചപ്പോ ഇവിടെ ചർന്നണ്ടായിരുന്നെന്നും ഇവിടെയാണോ നമ്മടെ വീടിന്റെ തൊട്ടപ്പറത്തരു കിണറുണ്ടല്ലോ അത അറിയാവോ
ആഹ് അറിയ അറിയ അറിയ
ആഹ അത്രടെയാണെങ്കിൽ കഴിഞ്ഞ മഴയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്ന ഒരുമാതിരി വെള്ളം അത് പ്പൊ ഒറ്റയടിക്ക് വറ്റിപ്പോയിപ്പൊയി അതിനകൊരുട്ടും വെള്ളമില്ല കുടിക്കൻ എടുക്കല്ല അപ്പൊ നമ്മെ കുളം തേക അതന്ന എടു- ണ്ടിരിക്ക്ന്നത് ഉം ഇതുവരെ ഇല്ലാത്തൊരിതായിരുന്നു
അപ്പട്ട അയിന അങ്ങനെ വെയില ആയില്ലായിരുന്നല്ലോ?
ആ അത ആ കഴിഞ്ഞ വെയില്ലേ നമ്മുടെ ഈ ഏപ്രിൽ മെയ് അതിലങ്ങ് വരണ്ടു പോയിരുന്നത് അത് ഈ പെയ്ത്ത് വെള്ളം കിടന്ന് അതായിട്ടായിരുന്നു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേ അതിപ്പോ കുറച്ച് രണ്ട് മൂന്ന് ദിവസ- കോരി ഇന്ന് രാവിലെ കോരി അത് കലയ്ക്കല അത് കഴിഞ്ഞപ്പോ അത് പറ്റി ഒപ്പ അതിനകത്ത് കോരി എടുക്കാൻ പറ്റത്തില്ല
ആണല്ലേ
അങ്ങനെ ആയിപ്പോയ
ആ എടി ഞാൻ വിളിക്കാവേ എൻറെ എന്റെ ഹസ്ബൻഡറ് വിളിക്കുന്നേ വിളിക്കാവേ?
ഓ ആ
ശരി ശരി ആ